ഹലോ ഹലോ ആഹ് വീട്ടിലുണ്ട് എങ്ങനുണ്ട് എവിടാ വീട്ടിലാണോ?
ആഹ് വീട്ടിലാ
വോയ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടല്ലോല്ലേ?
ആഹ് ഉണ്ട് ഉണ്ട് എന്റെ കേൾക്കാമോ ഞാൻ പറയുന്ന കേക്ക
ആഹ് കേൾക്കാം ആ ആഹ് കേൾക്കാം കേൾക്കാം ക്ലിയറാ
ആഹ്
പിന്നെ എന്തുണ്ട്‌ രാത്രില്തെ ഫുഡ് കഴിഞ്ഞോ ആഹാരം കഴിപ്പ് കഴിഞ്ഞോ കഴിച്ചു കഴിഞ്ഞോ?
ഇല്ല കുഞ്ഞിന് വയ്യ കുഞ്ഞിന് പനി അപ്പോ അവക്ക് മരുന്നൊക്കെ ക്ക് ആവിയൊക്കെ പിടിപ്പിച്ച് അങ്ങോട്ട് കൊണ്ട ഇരുത്തിയതേ ഉള്ളൂ
ഇപ്പ എങ്ങനെയുണ്ട് കുറവുണ്ടോ?
വല്യ കുറവില്ല മൂക്കടപ്പും ചൂടും ഒക്കെ ഇങ്ങനെ നിക്കുവാ
ആഹ ചൂട് വന്നും പോയി നിൽക്കുവ അല്ലേ
ആന്ന് ആന്ന് മരുന്ന് കൊടുക്കുമ്പം ചെറുതാട്ടൊന്ന് കുറയും പിന്നെ കുറെേ കഴയുമ്പ പിന്നെയും കൂടും
ആഹ് അതങ്ങനാ തുടച്ച തുടച്ചിരിക്കണം നമ്മള് എപ്പോഴും ഉം തുടയ്ക്കുന്നുണ്ടോ കുഞ്ഞിനെ?
ആഹ് രാത്രിൽ അതേ ഉള്ളു പരിപാടി
ആഹ് ഇവിടേം ഇതുപോലൊയിരുന്നു ഒരു ദിവസം എന്റെ പൊന്നെ പെട്ട് അത് ആ വെള്ളവും തൂ തുണിയായിട്ട് ഇരിക്കുവ മൂത്ത ആൾക്ക് ഭയങ്കര പണിയായിരുന്നു
ആഹ്
പനി എന്പറഞ്ഞാൽ ചൂട് ഇങ്ങനെ ആദ്യമായിട്ടാണ് വരുന്നത് ഈ ചൂട് സാധാരണ നമ്മള് തുടച്ച് കഴിയോ കുറച്ചടത്തേക്കെങ്കിലും മാർത്തില്ലേ പക്ഷെ ഇത് തുടച്ച് തുട ക്കായിരുന്നു ചൂട് കുറയുന്നേ ഇല്ലായിരുന്നു കണ്ണി നാന്നെങ്കി വെള്ളവും വരുവായിന്നു നന്നാ ചൂടിന്റെ കണ്ണേല്ലാം താന്ന് അന്നല്ല ഈ മോൾക്ക് പനിയായിട്ടിരുന്ന ദിവസോം ഒരു കുഞ്ഞ് മരിച്ചില്ലായിരുന്നോ ശിഖല്ലാ ബാധിച്ച്
ആഹ് അഹ് ഉം
ആ ടൈമിലായിരുന്നു നിമക്ക് പനി എന്റെമ്മോ പേടിച്ചു പോയി ഞങ്ങളല്ലാം ഇ അവളുടെ അതൊക്കെ ആ കുഞ്ഞിന് ക്ഷീണമായിരുന്നു നന്നായിട്ട് ക്ഷീണമക്കെ കിടക്കുകായിരുന്നു എങ്ങും അടങ്ങിയിരിക്കുന്ന ആളല്ല പക്ഷെ ആന്നന്ന് പനി വ ന്നാളങ്ങ് വല്ലാണ്ടായി
ഉം
മോൾക്ക് പിന്നെ ക്ഷീണമായിട്ടാ? ക്ഷീണം കാണൂല്ലേ?
ക്ഷീണം അങ്ങനൊന്നും ഇല്ല പുള്ളിക്കാാര് ആക്റ്റീവാണ് പക്ഷെ ഇങ്ങനെ പനി ഇങ്ങനെ ചൂട് വന്നും പോയി വന്നും പോയി നൽക്കുന്നു ഒച്ചടപ്പും മൂക്കിന്നാണെങ്കിൽ വാ വരുന്നില്ല വെള്ളമായിട്ട് പോലും വരുന്നില്ല അപ്പം അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ആൾക്ക് സംസാരിക്ക ക്കുമ്പോ ആഹരം കഴുമ്പോക്ക അതിന്റെ ബുദ്ധിമുട്ടുണ്ട്
ഉം
പിന്നെ മരുന്ന് കുടിക്കാൻ ആ ചുമ ചെറുതായിട്ട് തുടങ്ങി മരുന്ന് കുടിക്കാ ഇച്ചിട്ട് മടിയ
ആഹ് ഇവിടെ പിന്നെ മരുന്ന് കുടിക്കുന്നതിന് കൊഴപ്പമില്ല മധുര ആയോണ്ടെ
ആഹ് ഇത് ഇളുത്തിളുത്താ കുടിക്കുന്ന ആദ്യൊക്കെ ഛർദ്ദിക്കുവന്ന് ഇപ്പം ഇപ്പഴത്തെ ഈ പനി വന്നപ്പോഴേ ഉള്ളൂ മരുന്ന് കഴിച്ചപ്പ ശർദ്ദിക്കാതിരുന്നത് അല്ലാണ്ട് അപ്പ കൊടുത്താലും ശർദ്ദിക്കുവാരുന്നു ഈ മണം പിടിച്ചി ട്ട ഇളും മരുന്ന് കുടിക്കുന്നു അന്നേരും ഓർക്കാനും ചോർക്കാനും ശർദ്ദിക്കും
ഉം അച്ഛനല്ലേ അച്ഛനുണ്ടോ അടുത്തുണ്ടോ അച്ഛൻ അച്ഛനുണ്ടോ കുഞ്ഞിന്റെ കൂടെ ഇല്ല പുറത്താ
ആഹ ഇനിയിപ്പ അടുത്ത മാസം വരും ആള്
ലീവിനായിട്ട് വരും ഉം അവിടെ പിള്ളേരണ്ടും എന്ത്യേ
കുഞ്ഞുങ്ങൾ രണ്ട്പേരും വൈകീട്ട് അമ്മമ്മ വന്നായിരുന്നു അതായത് അമ്മയുടെ അമ്മ അമ്മൂമ്മ അന്നേരം അങ്ങോട്ട് പോയി ഇനിപ്പോ ചേട്ടൻ ജോലി കഴിഞ്ഞ് ആ വഴി വന്ന് വിളിച്ചുകൊണ്ട് വരും ഒരാൾ ഉറങ്ങിയന്ന് പറഞ്ഞു അകൊണ്ട്നി എടുത്തൊണ്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കുംഅതൊണ്ട് മൂത്ത ആളിനെ കൊണ്ടു വരും എളയാള് ഒ റങ്ങി ഇപ്പ വിളിച്ചപ്പോ ഉറങ്ങിയന്ന് പറഞ്ഞു ആഹ കഴിച്ചന്ന് പറഞ്ഞു ചോറ് കഴിച്ചന്ന് പറഞ്ഞു ഉം ഉം ഒറ്റക്കെ ഉള്ളൂ കുറച്ച് പണി അരിയൊക്കെ ആട്ടി വെക്കുമായിരുന്നു ദോശക്കുള്ള അരിയൊക്കെ ആട്ടി ച്ച് വല്ലോം ഒന്ന് ഒതുക്കി പറക്കുവായിരുന്നു
ആണോ ഉം ചേട്ടനെത്ര മണി ആമ്പോത്തേക്ക് വരും
ഇന്ന് ഇച്ചി താമസിച്ച് ഇന്ന് വേറെങ്ങാണ്ട് കേറി ആള് അതുകൊണ്ട് ഇന്ന് ലേറ്റായി മറ്റേ ഏഴര ആകുമ്പോൾ വരുന്നത അയ് ഇന്നിനി മോളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുത്തള്ളൂ
ഉം ഇന്ന് പിന്നെ പഠിത്തം ഇല്ലായിരുന്നല്ലോ അല്ലയോ
പഠിത്തം ഇല്ലായിരുന്നു പിന്നെ അടുത്ത് ട്യൂഷൻ വീടുണ്ട് അവിടെ വിടുന്നുണ്ടായിരുന്നു
ആഹ് നാളെ ഉണ്ടോ ട്യൂഷൻ
നാളെയും ഉണ്ട് ടൂഷൻ നാളെ വിടണം പിന്ന ഞായറഴ്ച വിടണ്ട
ആഹ് ആഹ്
ഉം പിന്നെ വീട്ടില് അമ്മയുണ്ടല്ലോ അല്ലേ അമ്മയുണ്ടല്ലോ അല്ലേ
ആ അമ്മയും അച്ഛനും അനിയനും ഉണ്ട് ഇവിടെ ഉം ആഹ്
ഉം
പിന്നെ ഊണോക്കെ കഴിച്ചോ
ഇല്ല കഴിച്ചില്ല വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞ ഞങ്ങൾ ഒരുമിച്ചിരുന്ന കഴിക്കുന്നത് ഞാനൊറ്റക്ക് ഇരുന്ന് അങ്ങനെ കഴിക്കാറില്ല കഴിക്കുന്നതിന് പുറമോട്ടാ നമ്മളീ ഈ ജോലി ഇടക്ക് നമ്മുടെ കഴിപ്പ് അതങ്ങ് വിട്ടു പോകും അയിന്ല്ലാരും വഴക്ക് പറയുവാ മെലിഞ്ഞു പോയി നേരത്തെ നല്ല വണ്ണവായിരുന്നു ഇപ്പം മെലിഞ്ഞ്
ആഹാ ആ ഞാനിപ്പ ഇച്ചിരി തടിച്ചിട്ടിരിക്കുവായാണ്
ഇപ് ഞങ്ങള് ഇങ്ങോട്ട് കുറച്ചു ദിവസവായി കുറച്ച് ദിവസായി താമസം മാറിയിട്ട് ഒരു ഒരു മാസം ആവാൻ പോകുന്നതേ ഉള്ളൂ അതിന് മുമ്പേ വരെ വീട്ടില് ആയിരുന്നു നമുക്ക് വല്യ ജോലിയൊന്നുല്ല
ഓ ആഹ് ആഹ് ആ ഇപ്പൊ പുതിയ വീട് വെച്ചയാ
അല്ലല്ല വീട് വെച്ചതല്ല നല്ല മാറിയത് വീട് അവിടെ ചേട്ടന് വീടു ണ്ട് പക്ഷെ അത് വിക്കാനായിട്ട് ഇട്ടിരിക്ക അവിടെ വെള്ളം കേറുന്നൊണ്ട് ഞങ്ങളൊരു വാടക വീ ട്ടിലോട്ട് മാറിയതാ അച്ഛൻ പിന്നെ മോടടുത്താ പിന്നെ അ അമ്മായിമ്മ മരിച്ചു പോയി ഇപ്പം മരിച്ചിട്ട് ഇപ്പ രണ്ടു മാസം ആയില്ല എന്ന അത് ഞാൻ വിക്കാനായിട്ട് ഇട്ടിരിക്കയാ അപ്പൊ ഞങ്ങള് അമ്മയ്ക്ക് ഷുഗറുള്ള ആളായിരുന്നു പനി വന്നതാ പനി വന്ന് പിന്നെ കണ്ണങ്ങ് അടഞ്ഞു പോയി കണ്ണിന് ഇൻഫെക്ഷനായി പൂപ്പല്ല് ഫംഗസ് അങ്ങനെ ഒന്നൊന്നര മാസത്തോളം കോട്ടയത്തായിരുന്നു ഒരു
ആഹ്
ഇപ്പോഴാ ഒന്ന് നമ്മൾ ഈ ഒരു മാസം കൊണ്ടാണ് നമ്മളൊന്ന് ഓ സമാധാനതിലായത് കാരണം അതിന് മുമ്പ് വരെ ഹോസ്പിറ്റൽ കേസും പിന്നെ മരിപ്പും മരണവും എല്ലാം കൊണ്ടും ഒരു ര- മൂന്ന് മാസം രണ്ടു മാസംന്ന് പറയാ വെക്കേഷൻ ടൈം ആ ഒരു വെക്കേഷൻ ടൈം അങ്ങനെ അങ്ങ് പോവയങ്ങ് കുട്ടികളുടെ കുട്ടികളുടെ വെക്കേഷൻ സമയത്ത് ഇതേല്ല
ആഹ് ഹാ ആഹ്
രണ്ട് മാസം ആ രണ്ടു മാസം അങ്ങനെ ആയി പോയി
ആ ഞ ഇപ്പ ഇവിടെ ഞങ്ങ വീടിന്റെ അടുത്തും ഒരാൾ ഇതുപോലെ ഷുഗർ വന്നതായിരുന്നു അപ്പം പുള്ളിക്ക് പനിയായിട്ട് പിന്നെ ന്യൂുമോണിയ ആയി അങ്ങനെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസ ആയതള്ളൂ മരിച്ചിട്ട്
ആഹ് കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആൾ ആക്റ്റീവയതാ വീട്ടിൽ ഡിസ്ചാർജ് വരെഴുതിയതാ പെട്ടെന്നൊരു ചുമ പോലെ വന്ന് ശ്വാസം കിട്ടാതങ്ങ് ഐ സി സിലാക്കി പിന്നെ അവിടുന്ന് വെന്റിലേറ്ററിലാക്കി അങ്ങനാണ് ന്യൂമോണിയ ആയി
വെന്ററിലെറ്ററിൽ ക്കി ഒരാഴ്ച അങ്ങനെ കിടന്ന് അങ്ങനെ രണ്ടു ദിവസയൊള്ളു മരിച്ച അത് ചെറുപ്പക്കാരനാ അണ്ട് അമ്പത് വയസ്സ് അങ്ങണ്ട് കാണത്തുള്ളു
ആണ് ന്യൂമോണിയ വന്നു കഴിഞ്ഞാ പിന്നെ നോക്കണ്ട അത് നോക്കിയ വേണ്ടാന്ന പറയുന്നത് കാരണം ഐ സി യുവിലും വെന്റിലേറ്ററിലാണ് പിന്നെ തീരെ നോക്കണ്ട വെന്റിലേറ്ററിൽ കയറി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുന്നത് രക്ഷപ്പെടൻ സ വളരെ സാധ്യത കുറവ് അപൂർവം കിട്ടത്തില്ലെന്നാ പറയുന്നത് അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം അമ്മ വെന്റിലേറ്റർ പോും അത് ആ ഒരു അവസ്ഥയന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ളൊര അവസ്ഥ നമുക്കത് കണ്ട കഴിഞ്ഞാൽ തന്നെ കൂടെ ഞാനും ഞാനും നിക്കും ചേച്ചിഉണ്ടായിരുന്നു മോള് ഞങ്ങാ മാറി തിരിഞ്ഞാ നിക്കുന്നത് കുഞ്ഞുങ്ങളെ അമ്മ നോക്കുവായിരുന്നു അമ്മയഏൽപ്പിച്ച എന്റെ അമ്മയ ഏൽപ്പിച്ചിട്ടായിരുന്നു പോകുന്നത്
ആഹ് വെക്കേഷൻ ടൈം ആണ്ട് കൊഴപ്പമില്ലായിരുന്നല്ലോ സ്കൂള പോണ്ടോൊണ്ടൊക്കെ
അമ്മ അമ്മ ജോലിക്ക് പോകന്നതാ അമ്മയുടെ കൊറെ ജോലി പോയി കുഞ്ഞുങ്ങളെ നോക്കണോണ്ടേ അങ്ങനെ ഒരു രണ്ട മൂന്ന് മാസം നമ്മള് ഓട ഓട്ടവും ഒരു സമാധാനവും ഒന്നു ഇല്ലാത്തൊ ഒരു അന്തരീക്ഷരുന്നു വളരെ ദയനീമായിട്ടുള്ള അവസ്ഥയിൽ
ആഹ്
ഇപ്പഴ ഈ ഒരു മാസം നമ്മളൊന്ന് ഒന്ന് സമാധാനത്തോടൂട ഒന്ന ആയത് എല്ലാം ഒന്ന് ആയി വന്നത് ഉം ഉം
ഉം
ഇങ്ങനെ ഒരു വീടെടുത്തു ഇങ്ങോട്ട് മാറിയതാ ആഹ്
എങ്ങനണ്ട് നല്ല ഏരിയാണോ
ആഹ് നല്ല ഏരിയ നല്ല ആൾക്കാരൊക്കെ ചുറ്റും നല്ല ഏരിയ കൊഴപ്പൊന്നുല്ല അധികം വീടൊന്നുംല്ല രണ്ട വീടുണ്ടോ അപ്പറപ്പറം
അ അആഹ് അമ്മ താമസ ിക്കുന്ന അതിന്റെ അടുത്ത് തന്നെണോ
ആമ്മ കൊറച്ചടുത്താ താമസിക്കുന്നത് ഒരുപാട് അടുത്തല്ല എന്നാലും കുറച്ച് അങ്ങോട്ട് പോണം അതിനടുത്തായിട്ട വീടെടുത്തത് കാരണം നമക്ക് എന്തെങ്കില ഒരു അത്യാവ്യത്തിന പുറത്തട്ട് പോണേ കുഞ്ഞങ്ങളെ ഒനേപ്പിച്ചി്ട്ടോക്കെ പോവാനൊക്കെ അതും സ്കൂളും അടുത്താ സ്കൂളും അടുത്തായിട്ടുള്ള രീതിയില എടുത്തത് വീട് അത് മാത്രല്ല എങ്ങും വീട് കിട്ടാനില്ല വീട് നോക്കി നോക്കി ലാസ്റ്റ് ഒരെണ്ണം കിട്ടിയതാഇത് ഇത് ഇവിടെ ഒരാൾ താമിച്ചുകൊണ്ടിരുന്ന ഒരു എഞ്ചിനീറിംഗ പിള്ളർ താമിച്ചുകൊണ്ടരുന്നെയാ അന്നേര അവര് ഏഹ് ഇതിന് അടുത്തൊരു ബിൽഡിങ്ങിൽ ഫ്ളാറ്റിലോട്ട് മാറി അപ്പൊ ഞങ്ങൾ ഇത്ങ്ങ് എടുത്ത് അഡ്വാൻസും കൊടുത്ത് എടുത്തിട്ടിരുന്നതായിരുന്നു പിന്നെ ഇത് കാരണം താമസമായിയില്ലെന്ന ഒള്ളായിരുന്നു മരിപ്പും ഹോസ് പിറ്റല് കേസായിട്ടെ ആഹ് അതുകൊണ്ട്
ഉം ചേട്ടന് ച ആഹ് സഹോദരങ്ങളുണ്ടോ?
ചേട്ടന് മൂത്ത ആഹ് ചേട്ടനുണ്ട് പിന്നെ അവര് വേറെയാ പിന്നെ ചേച്ചിയും വേറെയാ ചേച്ചി താമസിക്കുന്നേനടുത്ത് തന്നെ ആരുന്നു ചേട്ടന്റെ വീട് അത് വിക്കാനിട്ടിരിക്കുവാ അത് ഉം വെള്ളം കേറുന്നിടെവാ
ആഹ്
അപ്പം അതുകൊണ്ട് അതങ്ങനെ ഇട്ടിരിക്കുവാ ഇനിയിപ്പ് ഇപ്പം അച്ഛനും ആഹ് ഞങ്ങള് അ ആഹ് അച്ഛൻ ഞങ്ങളെ കൂടെ നിക്കത്തില്ല കാരണം അച്ഛൻ അച്ഛൻ നിക്കത്തില്ലന്നല്ല നമ്മടെ കൂടെ പറ്റത്തില്ല സെറ്റാവത്തില്ല മോൾടെ അടുത്താവുമ്പം മോളാവുമ്പോ പറയുന്ന കേക്കും നമ്മളെ അടുത്ത് ആഹ് അപ്പൊ അങ്ങനെ ആ വാവാടാ അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് മാറി പിന്നെ വെള്ളവാ വെള്ള ഈ സ് ഈ സമയത്ത് ഭയങ്കര മഴയത്ത് നറഞ്ഞ് നമ്മക്ക് മിറ്റത്തെറങ്ങാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെയും കൊണ്ട് അതുപോലെ ചുറ്റും വെള്ളവാണ് തോട് കുഞ്ഞുങ്ങക്ക് പല അസുഖങ്ങളും ഒണ്ടാവത്തില്ലെ അതുകൊണ്ട് ഞങ്ങളിങ്ങ് മാറിയതാ
ആഹ് മാത്രല്ല കുഞ്ഞുങ്ങളെയൊക്കെ അവിടെക്കെ ആവുമ്പോ സൂക്ഷിക്കണം എപ്പഴും
ങ്ങളെ നന്നായിട്ട് സൂക്ഷിക്കണം
പിന്നെ
പിന്നെ എന്തുവാ അതുപോലെ ഇനിയിപ്പ അവിടെ വിറ്റിട്ട് എന്തെങ്കിലും നമ്മക്കൊക്കെ തരുവാന്നൊണ്ടെങ്കി നമ്മള് എവിടെലും വസ്തു മേടിക്കാന്നും പറഞ്ഞിരിക്കാ
ആഹ്
ആഹ്
ഒരു ജോലിക്കൊക്കെ അന്നാരം നോക്കണ്ടായോ
ജോലിക്ക് ഇപ്പം നോക്കുന്നില്ല കുട്ടികളുടെ കാര്യം നോക്കാനേ അമ്മയ്ക്ക് ജോലിക്കു പോണം എന്റെമ്മയ്ക്ക് അപ്പം അവരെ കാര്യങ്ങൾ നടക്കണ്ടായോ നമ്മടെ കുഞ്ഞുങ്ങളെ നോക്കി ഇരുന്നാ പറ്റോ
ആഹ്
ഒരനിയത്തി ഒണ്ട് താഴെ അവര്ടെ അവൾടെ കാര്യം നോക്കണം അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഏപ്പിക്കാൻ ആരുല്ല അനിയത്തിയിടെ ഇല്ലില്ല പ ഇരുപത് വയസ്സേ ഒള്ളൂ ആള് ബി എസ് സി നഴ്സിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാ
ആണോ ആഹ് ആഹ് പിന്നെ പിള്ളേരെകൊണ്ട് സുഖായിട്ടിരിക്കുന്നോ
കൊഴപ്പൊന്നുല്ല ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ പോന്നു അവിടെങ്ങനെ സുഖാണോ കൊഴപ്പൊന്നുല്ലേ ഹസ്ബൻ്റൊക്കെ ഹസ്ബൻ്റൊക്കെ സ്നേഹവാണോ അമ്മായി അമ്മ എങ്ങനൊണ്ട്? നാള്
ആഹ് അമ്മയൊക്കെ ഓക്കെയാണ് സപ്പോർട്ടാണ് ഉം പിന്നെയിങ്ങനെ പോന്ന്
ഉം ഉം
പിന്നെ മീനൊക്കെ കിട്ടിയായിരുന്നോ?
മീന് മത്തി കിട്ടിയാരുന്നു അത് കറി വെച്ച്.
ആഹ് ഇവിടെ ചൂടയും സിലോപ്യ ആഹ് സിലോപ്യ വറത്ത്
ചിലോപ്പിയ കഴി ക്കുമ്പോ വളരെ സൂക്ഷിച്ച് വേണം കഴിക്കാന് സിലോപ്പിയേടെ ഒരു മുള്ള് തൊണ്ടേ കുടുങ്ങിയാൽ തീർന്ന് കാരണം നമ്മളാ ഹോസ്പിറ്റലിൽ കെടന്ന സമയത്തെ സിലോപ്യ മുള്ള് കേറി രണ്ട് മൂന്ന് പേരങ്ങനെ കിഴിച്ച് അങ്ങനെ കെടപ്പുണ്ട് അവ്ടെ
ആഹ് ഞാൻ പക്ഷെ ഞാന് ഉം മുള്ളെക്കെ നല്ല ശ്രദ്ധിച്ച് കുഞ്ഞിന് അങ്ങനെ കൊടുക്കാറില്ല. കുഞ്ഞിന് അഥവാ കൊടുക്കാണെങ്കി മാംസള്ള ഭാഗം മാത്രം കൊർച്ച് ഞാന്
സംഭവം ഇതെന്താന്നറിയോ ഈ മുള്ളേ നമ്മള് എറങ്ങി കഴിഞ്ഞാ നമ്മള് അന്നേരം അറിയത്തില്ല ഇത് അവടെ കെടന്ന് ഇൻഫെക്ഷൻ ആവും ഇൻഫെക്ഷൻ ആയി കഴിയുമ്പഴാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് പേര് അമ്മയുടെ അടുത്ത് രണ്ട് മൂന്ന് കേസ് അങ്ങനെ കെടപ്പുണ്ടായിരുന്നു ഇ എൻ ടി അല്ലായിരുന്നോ കണ്ണിന്റെ വയ്യാത്തോണ്ട് ഇ എൻ ടി ആ ഒരു വാർഡിലായിരുന്നപ്പൊ ഇവരെല്ലാം അവടെ ഉണ്ടായിരുന്നു എത്ര പേരാന്നറിയോ മുള്ള് കുടുങ്ങി വന്നത് അന്നേരം നമ്മള് ആലോയ്ക്കും നമ്മളൊക്കെ ശ്രദ്ധിക്കാത പോലും ആ കഴിക്കുന്നത് അതേ പിന്നെ ഈ മീനൊക്കെ മേടിക്കുമ്പൊ വളരെ ശ്രദ്ധിച്ചാ കഴിക്കുന്നത്. നമ്മള് ഇവരൊക്കെ പറഴുന്നത് അറിയത്ത്പോലും ഇല്ല ന്ന പിന്നെ ഇൻഫെക്ഷനായി പഴുത്ത് പോവും പഴുത്ത് പോകുമ്പഴാ അറിയുന്ന ച്ചെടുത്ത ആ പഴു പ്പ് എടുക്കുന്നത് തൊണ്ടേ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാ അത് പിന്നെ ട്യൂബ് വഴി ആഹാരം കഴിക്കണം ട്യൂബ് വഴി ആഹാരം കഴിക്കുന്നത് അതുകൊണ്ട് സിലോപ്പിയ സിലോപ്പിയാണ് മെയിൻ പ്രശ് വല്യ മുള്ളല്ലി യോ
ആ മാങ്ങും
ഉം ഉം ഉം ഉം ആഹ് ന്നാ ശരി എന്നാ ആ വിളിക്കാം കേട്ടോ ആ ഓക്കെ ആ ആ ഓക്കെ
ഉ